ആന്നണ്ടോ
ഇണ്ട് പിന്നെ കുട്ടിയൊളൊക്കെ ഇസ്കൂൾക്ക് പോയോ
ആ ഒരുട്ടിയെള്ളൂ സ്കൂൾക്കോണത്
ശരി പണിയൊക്കെ കയിഞ്ഞോ
പണിയൊക്കെ കയിഞ്ഞോണ്ടിക്കണ് ഇനി തിരുമ്പാ നിക്കണ്
ഉം സാധനങ്ങളൊക്കെ ആരാ പീടേന്ന് കൊണ്ടരല്
ഞാനെന്നെ ഞാനന്നെ കൊണ്ടരും ഇവിടെ സാധനം കൊണ്ടരാനൊന്നും ആളില്ല ഇനി കൊറച്ച് കയിഞ്ഞ് ട്ട് ഏ സാധനം വാങ്ങിക്കൊണ്ടരനണ്ട് അരി പഞ്ചസാര അങ്ങൻത്തൊക്കെ ബേ പോയി കൊണ്ടരാ
നല്ലോപ്പാ എന്താ പാചകൊക്കെ ഇഷ്ടപ്പെ പെടണ ആളാ
ആ പാചകൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആ മന്തിയോ
ആ മന്തിന്റെ പ്രധാന റെസിപ്പിയാ ചോയിച്ചേ കോയി പൊരിച്ചിട്ടാണോ അങ്ങനെയാ ചോയിച്ചത് കോയിപൊരിച്ച
കോയി പൊരിച്ച് വെക്കാറൊന്നുല്ല കോയില് കുറച്ച് കോയി ഒറ്റകിതാക്കിയിട്ട് അയിക്ക് കുരുമുളകും മന്തി മസാലയും മാഗി കട്ടയും മേഗിക്കട്ട ഇട്ടിട്ട് ഉപ്പ് പാകത്തിനാക്കി വെച്ചിട്ട് കുക്കറിൽ ഒന്ന് കൂക്കിച്ചൊടുക്ക അയിക്ക് ഉള്ളിയും തക്കാളിയും എന്താ ചെറു വലുതാക്കി അരിയ അതായത് ഒരു നാല്കഷ്ണം കൊണ്ട് നാല് കഷ്ണം ഉള്ളി നാല്കഷ്ണം തക്കളി ഒരു നാല് കഷ്ണം ആക്കിയാണ്ടുകൂടി അങ്ങട് വേവിക്ക എന്താന്നച്ചാല് ഒരു കൂക്ക് കയിഞ്ഞു ഇട്‌ത്തക്ക എന്നിട്ട് ഉള്ളിയും അയില് വേവവിച്ച ഉളളിം തക്കാ തക്കാളിം കൂടി ഒരു മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തില് പേസ്റ്റ് അത് എടുത്ത് വെക്ക എന്നിട്ട് ഈ കോയി ഇത് പരത്തിയാ പ പെ പൊരട്ടി കൊടുത്താലുണ്ടല്ലോ നമ്മള് പിന്നെ പൊതുവേ നമ്മള് ഈ മന്തിണ്ടാക്കലറിലെ
അറിയാ
ആ ലെവൽലാണ് ഈ ഈ ഈ പേസ്റ്റ് കൊറച്ച് കൂടി അയിക്ക് കൂട്ടിച്ചേർത്താല് പ്രത്യേക രസത്തില് ഒരു മന്ത്രി മന്തി കിട്ടും
തന്നെ
ആഹ പിന്നെ കുട്ടിയകളു എത്ര ആൾക്കാരാ
എങ്ങനെ
കുട്ടിയള് എത്ര ആൾക്കാരാ ആ വെല്യാള്
ഇന്ന് ഓന് എവിടെക്കും പോയിട്ടില്ല അങ്ങനെ വീട്ടിലിക്ക ഇന്ന് ഇന്ന് ഉം അവിടൊക്കെ
ആ ഇവിടെ രാവിലെന്നെ കുട്ടി സ്കൂൾക്ക് പോവുമ്പോളേ കുട്ടി എൽ കെ ജിയിലാ പഠിക്കണതേ അപ്പം ഇന്ന് നല്ല ഇന്നലെ റെയിനിഡേ ഏനു അപ്പൊ കുട്ടി ഇതൊക്കെ കൊണ്ട് കോട്ടോക്കെ കൊണ്ട്പോയി അവിടെ രണ്ടുമണിക്ക് ആ സ്നാക്സ് കൊണ്ടോണം പിന്നെ ലഞ്ചും കൊണ്ടോണം സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്തയച്ചത് പഴവും ബിസ്കറ്റും കാരക്കും എന്റെ ഇമ്മ അജ്ജ് പോയിന് അതോണ്ട് കാരക്ക കൊറേണ്ട്
അയ്ശരി ആ എന്നിട്ട് ആ കാരക്ക കാരക്ക ഇഷ്ടപെടയിരിക്കും അങ്ങനെ കുട്ട്യോള് ഇപ്പോ
ആ ആ കുരു കളഞ്ഞാണ്ട് ലഞ്ച് ബോക്സിലിട്ട അങ്ങട് പറയലാണേ. കാരക്ക വേണം മറ്റത് വേണം ഇനി വന്നിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കും.
ആ ശരി
ജ്യൂസില് രണ്ട് കാരക്കറ്റ് അല്ലേ. ആ ബ കരക്കല്ല ജ്യൂസ് അടിച്ചൊടുക്കുക ന്നേ
ആ ആ അനിയിപ്പൊ ക്യാരറ്റ് ആദ്യക്കെ അങ്ങനെ ട്ടലുണ്ടായിനി അപ്പ അങ്ങനെ കേരറ്റ് കിട്ടാറുണ്ടോ? അങ്ങനെ
ആ ആ ഞാനീ ശനിയാഴ്ചേ കുട്ടീനെ സ്കൂളന്ന് ക്കെ ഉമ്മാൻ്റെ മ്മാ ക്കിടുത്തു എന്റെ വിട്ടിട്ടുന്നു കൊടുത്തേ ആ . ഞാൻ ഇപ്പം ഇങ്ങട് തിരിച്ചു പോരുമ്പോം ഞങ്ങള് ഹോം ടൗണിൽണ്ട് ക്യാരറ്റ് നാല് കിലോ നൂറ് രൂപ. ആയിന്ന് രണ്ട് കിലോ നൂറ് രൂപക്ക്, ഇരു അയ്മ്പത് രൂപക്ക് വാങ്ങി. പൈസ ആങ്ങളക്ക് ചെറിയ ആങ്ങൾക്ക് കൊടുക്കാനാണ്. ഇപ്പൊ പറഞ്ഞപ്പളാ ഓർമ്മ യത്
പിന്നെ എന്താ ഞങ്ങൾ ഇഞ്ഞന്ന് ക്യാരറ്റ് നോക്കിയഴ്പ്പ ക്യാരറ്റ് ഒരു കിലോനി എഴുപത്തഞ്ഞോ? താങ്ങിയത് അത് സൂപ്പർ മാർക്കറ്റി അവിടെ അവിടെ എവിടെയും കാണാാനില്ലല്ലോ എന്നിട്ട് കരറ്റ് ഒന്നും. ഞങ്ങ ങ് ങ് അല്ല. അങ്ങനെയല്ല ഞങ്ങൾ പോയോ വയ്യിലോന്ന് ഓടി കേരറ്റ് ഒന്നും മുക്കണ കണ്ടില്ല ഞങ്ങൾ
ആ് മമത ബേക്കറി അങ്ങനത്തെതൊക്കെ എല്ലോടെ ഉണ്ടല്ലോ. ആയിന്റെ കുറച്ച് മുന്നായിട്ട്.
ഞങ്ങ മഹമ്മദൻ്റെ ഒക്കെ ആ മറ്റേ കെ ആർ ബേ അങ്ങ അല്ല അവിടെ എങ്ങന നി പോയി സൂപ്പർ മാർക്കറ്റ്
ആ സൂപ്പർ മാർക്കറ്റിൽ നോക്കാ ക്യാരറ്റ് ന്നു സൂപ്പർ മാർക്കറ്റ്ന്ന് വാങ്ങിയരുന്നു.
നടെ പച്ചക്കറി യൊന്നുംരു സൂഖല്ല ആ ഞങ്ങള് പോയതല്ലേന്ന് വിചാരിച്ച് വാങ്ങിയത് പിന്നെ കുട്ടികൾക്ക് കഴിക്കാനേ ആ് പീനട്ട് ബട്ടറുണ്ടല്ലോ. അപ്പ അത് അതും ബ്രെഡും വാങ്ങി വൈകുന്നേരങ്ങളില് ചായക്കടി ക്കെ കൊടുക്കാന്. അയിനാണ് കാര്യയിട്ട് പോയിനി അവിടെ നല്ല ഓഫർണ്ടായിന് ഒരു പീന്നട്ട് ബട്ടർ ന്ന് അവിടെ ഇരുന്നുന്നൂറ്റി ഇരുപത്തഞ്ചേ ഉള്ളൂ. ഒരു ഇതിന് ആ
ആ കുറവാല്ലേ ഇരുന്നൂറ്റി എമ്പതോ, ഇരുന്നൂറ്റി തൊണ്ണൂറോ
ഇരുന്നൂറ്റി തൊണ്ണൂറാണ്. അത് വേറെതാണ് ഫ്ലേവർ ആണ്. കുഴപ്പ ഒന്നുല്ല രസണ്ട്ട്ടോ. ആ നട്ട്സ് ഉളതു ഉ തിൽ നട്സ് ഇല്ലാത്തതുംണ്ടവിടെ നഡ്സ് ഇല്ലാത്തതാണ് ഞങ്ങൾ വാങ്ങിയത്. ഈ ബ്രെഡ് ട്ടിലൊക്കെ തേക്കാൻ അതെല്ലേ നല്ലത്.
ആ അപ്പൊ നടസില്ലാണ്ട് ഇതെപോലെ ന്നെ വരന്
അതേ വേല വരണത് അവിടെ. ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇപ്പൊ പുതിയത് തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റ ആ
ആ നല്ല ഹോൾസെയിൽ ഒക്കെ എടുക്കാൻ കഴിയുന്ന അ ആ സൂപ്പർ മാർക്കറ്റ്
അതാവും ചെരിപ്പ ആ അവിടെ ഇപ്പ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ചെറിയ പെൺകുട്ടികളാണ് അവിടെ ജോലി. ഒക്കെ ഏർപ്പെടുത്തിയത് ചിലപ്പോ പ്പ് ഇല്ല ഇല്ല ഇപ്പന്ന് ഒരു ഒരു മാസോ അങ്ങനെയൊക്കെ ആയിട്ടള്ളൂ. എന്നാ തോന്നണ് അയിന്റെ ഒരു ഇത് കോ ഇത് കണ്ടിട്ട് പോ ആ ശരി എന്നിട്ട് മോള് പോവാൻ സമയത്ത് ചെറ് ചെറുതുണ്ടില്ലേ? ചെറു
ആ ആ ചെറിയ കുട്ടി ണ്ട് ഇല്ല ഉറങ്ങിയില്ല അതിന്റെ ചെറിയ ന തൊണ്ടെടുത്ത
ആഹ ശരി അപ്പൊ പോവാൻ നേരത്തെ എങ്ങനെയാ ഈ കുട്ടീനെ എന്താ ചെയ്യല്ല്.
കുട്ടി ചെലപ്പം കരയാണെങ്കിൽ അതിന് ഫു
ആ ഫോണ് ഫോണ് ഇപ്പോളേ ചേലാക്കണന്തിനാ വല്യേയിനെ അങ്ങനെ ചേലാക്കീന്നോ.
ആഹ് വല്യോനതൊരു പ്രശ്നംല്ലേ അതായത് നമ്മൾ ആ ടൈം ആയപ്പോത്തിന് അത് നിർത്തി.
ആഹ് ശരി ആ
കൊടുക്കും ആ രാവിലെ കൊടുക്കൊള്ളൂ. ഇപ്പഴത്തെ കാലത്ത് ഫോണില്ലേലും കുട്ടികളൊന്നും പഠിക്കൂല. ഇപ്പൊ ഒരുവിധം സ്കൂൾത്തെ എല്ലാ കാര്യവും ഇ വല്യോ ക്കെ അതികം ഇംഗ്ലീഷില പറയലും ണ്ടാവലൊക്കെ ഒക്കെ ഈ ഫോൺ കാരനാണേ. നമ്മള് പക്ഷേ അയിന് നിയന്ത്രണം കൊടുക്കണം. ഇവർക്ക് മോണ്ടിസോറി ലെവലാണ്. അപ്പം അക്ഷരങ്ങളല്ല ഫസ്റ്റ് ചെയ്യാൻ ഏ ഉം ഓരോ ലൈനുകളാണ് ഇപ്പൊ സ്റ്റാൻഡിങ്ങ് ലൈൻ സ്ലീ പിന്നായിന് അങ്ങനത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എമ്മ് അങ്ങനെ ഈ ന്നാ സുഖം. ഫസ്റ്റ് എയ്ത്തിനാണ് അവർക്ക് പ്രാധാന്യം കൊടുക്ക
അത് ശരി എന്താ ടീച്ചറാണോ അങ്ങനെ അതല്ല
ആ ടീച്ചേഴ്സെന്ന ആഹ് പിന്നെ ഉം ഉം ഉസ്താദ്ണ്ട്.
ആഹ് അത് ശരി അത് ശരി ഉം ഉം ഈ ഹിന്ദി ഹിന്ദി അക്ഷരമാ ഹിന്ദികളൊക്കെ പഠിപ്പിക്കും പറഞ്ഞു ഹിന്ദിന്റെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കു ക്ക്ണ്ട് ഇങ്ങനെ മോണ്ടി സോറി ലെവൽ അത് ശരിയാ?
എൽ കെ ജി ലിപ്പംല്ലട്ടോ എൽ കെ ക്ക് ഒക്കലില്ല ഓല്ക് മലയാളം ഇംഗ്ലീഷ് അറബിക്ക് ഈ മൂന്ന് വിഷയള്ളൂ ഈ ആ ല മലയാളത്തില് ലെന്ന് ആദ്യം ഉം ഇതൊക്കെ ജി ക്യു ഒക്കെ വേറെ ലെവലില വെരലിണ്ടായിന് വേറെ ബു
ക്കണ്ട്.
കൊറച്ച് നേരം ബുക്കിലയ്ന്നു. ഇപ്പതൊക്കെ മലയാള ത്തിലെന്നെ ഈ ജീക്കെ പറയുന്നത് എന്താണ് മൃഗങ്ങള് പക്ഷെ അതൊകൊ ക്കെയാണ് ഈ എൽ കെ ജി ലൊക്കെ വരുന്നത്. അല്ലാതെ മറ്റേ ലെവലല്ല.
അങ്ങനെ
പിന്നെ വല്യ കുട്ടി എന്താഞ്ഞ് പഠിക്കാൻ കര്തിയേ?
ഓനെ ഐ ടി ഐ ക്കാണ് പറഞ്ഞയക്കണത്. ഏ ഇപ്പൊ പിന്ന ആ അപേക്ഷ കൊടുത്ത്ന് അത് കിട്ടിയിട്ടില്ല.
ആഹ്
ആ അതെ അപേക്ഷ കൊടുത്തണ് ഇന്ഞ് എന്നാണയ്ന്റെ ഇത് വരാന്ന് അറീല്ല. അയിന് അപ്പൊ അവിടെ കൊടുത്തപ്പോ ഓന് ഒന്നിനേ കൊടുത്തിട്ടൊള്ളയ്ന്. അപ്പൊ കോപ്പാന്ന് പറഞ്ഞ് ഇതുണ്ടല്ലോ എന്താ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗിന്റെ ചിസ്റ്റ തോന്ന്ണാ
ഉം
അപ്പം ആ അവര് പറഞ്ഞ് ഒന്നില് മാത്രം കൊടുക്കണന്തിനാണ് രണ്ട് മൂന്നെണ ത്തിന് കൊടുത്തോളീന്ന് പറഞാണ്ട് ഓ അവിടുത്തെ ഓലെ സ്റ്റാ നിർബന്ധത്തില എത്താലെ രണ്ടെണ്ണം കൂടി കൂട്ടി കൊടുത്തുണ് അത് വെറുതെ കൊടുത്തതാണ്. പക്ഷെ ഓന് പോവ
അയിനേ പോവുള്ളൂ ആ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആവുമ്പോ അത് ഇപ്പത്തതിൽ നല്ലതാണല്ലോ.
ഉം വരു വരാൻ ചാൻസ്ണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഓനെ എന്താ ഈ പ ത്തിന്റെ സെൽസിന്റെ ലെവലാണെല്ലോ എടുക്കുക അപ്പൊ പിന്നെ അയി ന് മാർക്ക്ള്ള തോണ്ട് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് ആ
അതേപോലെ ഇന്റെ ചെറിയ അമ്മോന്റെ കുട്ടിയത് പഠിക്ക്ണ്ട്.
ആ ഏത്?
ചെറിയ അമ്മോന്റെ
അല്ലാ എന്ത്? ആഹ ഒരു ഇതാല്ലേ?
ഓനയിന് അബേശ കൊടുത്ണ്.
ആ അത് ശരി ആഹ
ആ ന് കാലോണ്ട് വയ്യാത്തൊരു അമ്മോണ്ട്നിക്ക്.
ആഹ് ഓല് അത് ശെരി ആഹ് ഇന്റ ഇൻറെ അമ്മോന്റെ കുട്ടിയേ ഇവിടെണ്ടായിനി അപ്പൊ ആ അമ്മോന്റെ കുട്ടി ഇവനെ കണ്ട് കണ്ടീനീറിഞ്ഞ്. ഏ അപ്പൊ ഓനോട് പറഞ്ഞു പറഞ്ഞ് എന്തിനാണ് ഇവിടെ കൊടുക്ണത് അനക്കിപ്പോ നല്ല മാർക്ക്ണ്ടല്ലോന്നൊക്കെ പറഞ്ഞ് ന്നൊക്കെ പറഞ്ഞു. ആഹ അപ്പോ നമ്മളിപ്പതീ ഒരു ഓന് വേറെ ഒന്നിനു കൂടി അപേക്ഷിച്ച്ണ്. സി യൂ ട്ടിക്ക് അപ്പൊ ആ ഒരു കൊല്ലം.
വെറുതാവണ്ടാരുതീട്ട് ആ അയിന് ന്നിട്ട് പഠിക്ക്ണ്ടോ സി യു ട്ടിക്ക്.
പഠിക്ക്ണ്ടോന്നൊന്നും അറിയില്ല വല്യ കുട്ടിയാളല്ലേ നമ്മക്ക് അങ്ങനെ ഓ ഓനോട് ചോയിക്കുമ്പോളൊകെ ഓൻ ആന്ന് പറയും. അങ്ങനെയാണ് പിന്നെ ഓന് ഇപ്പൊ വല്യൊരു ടൈമൊന്നുല്ല. അങ്ങനെയല്ല ഓനീ ഡ്രൈവിങ് പഠിക്കാൻ പോണോണ്ടെയ് എ എപ്പോളും ഓനോ ഓരോ ബിസി ആയിട്ട് അങ്ങനെ അത് ഇനിക്കറീല ഞാൻ ചോദിച്ചില്ല
അങ്ങനത്തെ കഴിഞ്ഞോ ലേണിങ് കഴിഞ്ഞോ?
അതും ഇൻകറില്ല.
ആഹ ആഹ നല്ലാള നല്ല
ഉം ഞാൻ ചോദിച്ച അതിന് മിക്കവാറും ദിവസം ഓനെന്തായി ചെക്കിങ് ഇണ്ട്ന്ന് പറഞ്ഞാണ്ട് പോവലില്ല അങ്ങനെണ്ടല്ലോ. ഓല് പറയ്ണതാവും. ഉം ന്നാ ശരിലേ
ഫുൾയിക്കോട്ടെ ടൈമ് കൂടുതലായി കിട്ടും.
ആ ശരി എന്നാ പിന്നെ എന്താ
ഫുടൊക്കെയോ.
ഫുഡ്. ചോറ് വെച്ചത് ഇന്ന് കൊറച്ച് കുറവായി പോയി ഇനി എന്താ കാട്ട അറില. ന്റെ രണ്ടാമത്തെ. രണ്ടാമത്തോൾ സ്കൂൾക്ക് ചോറുണ്ടോണ്ടേ അപ്പൊ അയിന് പെട്ടെന്ന് വെക്കണം ഈ ഈ മഴയായോണ്ട് തീ യ് കത്താൻ പണിയാണ്. രാത്രിക്ക് പോകേണ്ടിലിനി ഉച്ചക്ക് ഒന്ന് തെകഞ്ഞിട്ടിയാ മതി.
അ അയിന് ഉച്ചക്ക് പരോക്കെ
ഉച്ചക്ക് ഞങ്ങളിവിടെ മൂന്നാൾണ്ടാവുല്ലോ, മൂ ഓ വലിയോ ഇണ്ടാവലോ ഇവിടെ.
ആഹ ഉണ്ടല്ല ആ ശരിയാ ഉ ഉ ഉ ചോറിന് കൂട്ടാനെന്താ
ചോറിന് കൂട്ടാന് മീൻ കൊണ്ടൊരേയ്ക്കും ഉ ഇപ്പൊ കറിയെത്തുല്ല. കറി വെച്ചന് ഇന്നലത്തെ ഒരു കറിണ്ട് മോര് കറി. അത് മോരുകറി പിറ്റേന്നക്ക് നല്ല രസാ ക്കാരും അങ്ങനെ ഇണ്ടലോ ഫ്രിഡ്ജിലാണ്. പുളി ആ പുളി കൂടും അപ്പൊ
സമ്പരൊക്കെ അങ്ങനാണ്.
അയിന്റെ വെല്ല്യ ആങ്ങളെക്കെ മോരിന്റെ ഇതുണ്ട്. അപ്പൊ ഓന് കൊർ ച്ച് മോര് കൊണ്ടൊന്ന്. ടി അഹ് നല്ല മോരാണ് ഏ
ആ നല്ലതെന്നേക്കും ആഹ ഓക്കെഹെ എ പിന്നെ ഇന്റെ അങ്ങളെനി ഇന്നലെ ഇന്നെ ഇവിട്ക്കാക്കി തന്നിനിയ്. വെല്ല്യങ്ങള.
ന്ന്ട്ട് അപ്പൊ അപ്പൊ എങ്ങനെ പോന്ന് എങ്ങനെ പൊന്നെ, വണ്ടി. ഏത് വണ്ടിയിലാ പൊന്നെ
ബൈക്കുമലേ ന്നിട്ട് പകുതിക്കെന്ന് വേഗം മം മം രും മഴ എന്റെ വീട്ട്ന്നൊരു ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോത്തിനും മഴ സ്കൂ സ്കൂൾവെക്കാനുള്ള സ്ഥലണ്ട് കൊറെ വല്ല്യ സ്കൂൾവെക്കാനുള്ള സ്ഥലണ്ട്. ആവൂ ള്ള് ഫുള്ള് മഴ അപ്പം കുട്ടീന്റെ റെയിൻകോട്ട് ണ്ടായിനിം അയിനോട് വെലീന് റെയിൻകോട്ട് ഇട്ട്ട്ടോടുത്ത്. ചെറുതിന് അയിന്റെ കവർ തലയിൽ ഇട്ടൊടുത്ത്.
ആഹ് ശെരി ഇന്റെ ഇന്റെ ന്റെ അനിയൻ